അങ്ങനെ മോന് ഇന്നിപ്പം ഇവിടെന്ന് നിങ്ങള് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ
ഞാൻ ചാന ഞാൻ ചാനൽ ആദ്യം ഉണ്ടായിരുന്നു അത് പിന്നെ ഞാന് അങ്ങട്ട് ഒഴിവാക്കി ഇപ്പോ ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ റീൽസ് അപ്ലോഡ് ചെയ്യോ
ആണോ ആഹ് ആഹ് ഓക്കെ ഓക്കേ ആഹ് കുഴപ്പില്ലല്ല അല്ലേ
ഇല്ലല്ല
ഉം ഇവർക്ക് ഇവന് ഇത് തന്നെ ഒരു ഫുഡ് കഴി ക്കാറില്ല ഇപ്പം ആ പനി വന്നതിന് ശേഷം കുറെ ഉള്ളത് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ക കിക്കൻ ഭയങ്കര മടിയാണ് പലൂടി ഉണ്ട് പലടി മാത്ര
പാലൂടി മത മോനാണെങ്കിൽ പാലുടി നേരത്തെ നിർത്തുകയും ചെയ്തു ആളന്നെ സ്വയം നിർത്തി ഒരു വയ ായും ന്നെ കുടിച്ചിട്ടില്ല പിന്നെ പക്ഷെ നമക്ക് ആരോഗ്യം വണമെങ്കിൽ അത്ന്ന വേ ഒരു തൊണ്ണൂ കഴിഞ്ഞാലും പിന്നെ ആ പാല കുടിക്കൂല ഇങ്ങനെ പിന്നെ നമ്മള എത്ര കൊടുത്ത കഴിഞ്ഞാലും ആള് അങ്ങോട്ട് വരിയ ഇല്ല ആള്ങ്ങെ പിന്നെ ഭയങ്കര കരച്ചില്ല ആക്കാരം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെന്ത ചെയ്യും ഉറക്കുംറ കീട്ട് പിന്നെ ഉറക്കത്തി എടുത്ത കൊടുത്ത കഴിഞ്ഞാൽ കുടിക്കുള് അങ്ങനെ ആയിട്ട് അങ്ങനെ ഇതായി പോവായിരുന്നു പിന്നെ ഞാൻ അഞ്ചു മാസം ആയപ്പോക്കെ ഫുഡ് കൊടുക്കല് സ്റ്റാർട്ട് ചെയ്തു അല്ലാണ്ട്പ്പ ഇത് വിശന്ന് കറല്ലേ കുട്ടികൾക്ക് വിശപ്പല്ലേ പിന്നെ അത് കഴിഞ്ഞ ആ ആ പിന്നെ ഒരു പത്ത് മാസക്കെ ആയപ്പോ ന്യൂമോണിയ വന്ന അപ്പ അതില് പിന്നെനെ പാല് വലിച്ചു കുടിക്കാാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ആളന്നെ സ്വയം അങ്ങട് നിർത്തി
അത് ശരിയല്ലേ ഉ മക്കൾക്ക് പിന്നെ രണ്ട വയസ് വരെ കൊടുക്കണം എന്നുണ്ട് ഉ ഇവനും മതുും രണ്ടാമത്തെ ബർത്ത്ഡേ വരാന നി ഉ ബർത്ത് ഡേ ഫംഗ്ഷന ആയിന്നോ ഇ ചിലപ്പോൾ ഫംഗ്ഷനർ കഴിക്കണം എന്നൊക്കെണ്ട് ചിലപ്പോൾ കഴി ക്കും ഉറപ്പൊ
ആ് മോൻ്റത് കഴിഞ്ഞു ആ മോൻ്റത് മെയ് പതിന മെയ് പതിനഞ്ച് ച്ചാർന്ന്
ഇനി ജൂലൈ പതിനേഴിന ആണ് രണ്ട വയസ്സ് പൂർത്തിയാകുന്നുണ്ടല്ലോ ഇവന് പാലോടി നിർത്തണം എന്നൊക്കെ വിചാരിച്ചു ഫു നിർത്താൻ വേണ്ടി നിർന്നപ്പം എൻ്റെ ഒരു ഇവിടെ പനി വന്നു പനി വന്ന അപ്പോ പിന്നെ ഒന്ന് ഫുഡ് ഒന്നും കഴിക്കും കഴിക്കാറായി പിന്നെ ഞാൻ ചുമ്മയൊക്കെ പറഞ്ഞു ആ അത് തന്നെ ഉ ആ എല്ലാരും പറഞ്ഞു ഇന്റെടുത്ത് പി ഞാന് ഇന് ഫുഡൊന്നും കഴിക്കാതെ ഇപ്പോ ജനിച്ചു ത
ഒക്ക കണക്കാണ് പാല് കൊടുത്ത് കഴിച്ചില്ലെങ്കിലും കണക്കാണ് കഴിച്ചാലും കണക്ക് ണ ഒക്കെ കണക്കനെയ പ്രാന്ത് താ ഞാൻ പറയാ വീട്ടത്ത് പണിയെടുക്കാനുംല്ല പണി പിന്നെ അതുപോലെ ന്നെ ഫുഡ് ഉണ്ടാക്കാനുംല്ല പണിയ ഒന്നുംല്ല ഇവർക്ക് ഫുഡ് കൊടു ആണെങ്ക ബുദ്ധിമു് ഇമോ സത്യായാണ് ഞാന എന്തായിട്ട് അറിയാം പിന്നെന്ത അവന എങ്ങനെ വെച്ച കഴിഞ്ഞാൽ വായക്കായി കഴിഞ്ഞാൽ പിന്നെ പതിനര ലൈൻ കെഞ്ഞാലേ
ആ് ഇവന് വായിലേക്ക് കൊടുക്കാനേ നേര ഇണ്ടാവുള്ളു എപ്പാൻ വേണ്ടിട്ട്
ഇത് തുപ്പാനറിയില്ല എന്നുവെച്ചാൽ ചോറൊക്കെ കൊടുത്ത തുപ്പും നമ്മൾ ഈ കുറുക്ക് ഐറ്റംസ് ഉണ്ടല്ലോ ഈ ലിക്വിഡ് ആയാലും ആൾക്ക് പുറത്തേക്ക് തുപ്പിക്കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര അറപ്പാണ് അപ്പൊ അയാൾ എന്ത് വേഗം ഇറക്കും അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഞാൻ എന്ത ചെയ്യ കഞ്ഞി ആ കഞ്ഞി മിക്സിൽ അടിച്ചത് അതേപോലെ തന്നെ ര ആയി കുറുക്ക് അമൃതം പൊടി പഴ അടിച്ചത് ഇങ്ങനെ അടിച്ചടിച്ച സാധനങ്ങൾ മാത്ര അത്ര കൂടുതലായിട്ട് കൊടുക്കുക
ആഹ
സാധാ ആ തുപ്പൂല ആയി കപ്പൂല ചോറ് കൊടുത്ത കഴിഞ്ഞാൽ ഒരു വാ രണ്ട് ഒരു വയറിപ്പോയ ഒരു മൂന്ന് വാ കഴിക്കും നാലാമത്തെ വാ കൊറേ
ആഹ ഹാ ഇവിടെതന്നെ ആദ്യൊക്കെ റാഗിയന്നെന്നു കറ ഇപ്പ ഇപ്പ ഞാന് കൊറേ നിർത്തിയതാ റാഗി അധികം കൊടുക്കണ്ട ർഞ്ഞിട്ട്
ആ ആ റാഗിയാണ് കുട്ടികൾക്ക് കാൽസ്യവും വിറ്റാമിൻ എല്ലാം ബ്ലഡ് കൂടാനും എല്ലാ സംഭവുള്ള അല്ലേ റഗി അതൊന്ന് മുളപ്പിച്ച് പൊടിക്ക ചെയ്യാണ്ച്ചാ അത്രയും നല്ലത്
ആഹ ഞാന് ഇക്കാന്റടുത്ത് പറയണത് ഇണ്ടാക്കിട്ട് ഒന്നും കഴിക്കണില്ല കഴിക്കില്ല വിചാരിച്ചി ഞാന് മടുത്ത് എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാനും തോന്നില്ല ഇവൻ കഴ ക്കാത്തത് കൊണ്ട് അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഇവര്
കഴിഞ്ഞാൽ തന്നെ നമ്മുക്ക് പകുതി ആശ്വാസാണ് അപ്പൊ എപ്പോഴും അതില്ലതല്ല അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ എനിക്ക് മോ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞാന് ആ കെ ഡൗണാവും ന്നാഴ്ച ഞാ ഒറ്റക്കും അല്ലേ ഹോസ്പിറ്റല കൊണ്ട് നമ്മൾ ഒറ്റൊക്കെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അവര് ഫുഡ് കയ്‌ക്കൂല ഇതായാല് ഇന്നലെ പ്പം നേരം വെളുക്കോളം ഇന്നലെ പ്പം രാത്രി ന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പത്തിന് ഒരു രു മണിയായ്ക്ക്‌ണ് പിന്നെ ഞാനൊന്ന് കെടന്നപ്പാടെ രണ്ടു മണിയപ്പത്തിന് ആൾക്ക് കെ ടന്നിട്ട് ശ്വാസം കിട്ടാഞ്ഞിട്ട് ആൾ എണീറ്റു കരച്ചിൽ തൊടങ്ങി എന്നിട്ട് പിന്നെ ആ സമയ പിന്നെ ഫുഡ് ആ പിന്നെ ഫുഡ് ശരിയായിട്ടില്ല എല്ലാരും കൂടെ ആകുമ്പോ നമുക്ക് മക്കൾക്ക് ഫുഡ് കൊടുക്കൽ ശരിയാവൂല അതായിട്ടില്ല അങ്ങനെ പിന്നെ ആൾ കെടന്ന് ഒ റങ്ങിയതെര്ന്ന് ആ അങ്ങനെ ഒറങ്ങി ഇന്ന്ട്ട് പിന്നെ ഞാൻ ആ രാത്രി എണീറ്റ് പഴം വേവിച്ച് രാത്രി മൂന്ന് മണിക്ക് പഴം വേവിച്ച് അത്ക്ക് പിന്നെ അത് അടിച്ച് കൊടുത്ത് പിന്നെ നെബു ലൈസേഷൻ കൊടുത്ത് ന്ന്ട്ട് ആള് കെടന്നത് അഞ്ച് മണി അഞ്ചര മണിക്കാണ് പിന്നെ കെട ക്കുന്നത് പിന്നെപ്പ നമുക്ക് കെ ട ക്കാൻ പറ്റോ പിന്നെ മോളെ സ്കൂൾക്ക് വിടണം ഇതാക്കണം ആഹ പിന്നെന്താക്കി സ്കൂൾക്ക് മോൾക്ക് ആ മോളെ സ്കൂൾക്ക് വിടാനായി കാര്യം മോൾക്കാഴ്ച ഫുഡ് ലഞ്ചും കൊണ്ട് കാണാൻ എൾപ്പത്തിന് സ്നാക്സ ഒക്കെ കൊണ്ടോണം അപ്പൊ പിന്നെ അതെക്ക അപ്പോ എല്ലാ അതൊക്കെ പ്രിപ്പയെയർ ചെയ്ത് പിന്നെ അപ്പഴത്തിനാണ് ഇങ്ങനെ മരി ഉണ്ടന്ന് പറഞ്ഞത് അപ്പം നേരെ അങ്ങോട്ടൊര് ഓട്ടം മൊത്തത്തിലൊരു റസ്
ഓ ഇന്നലത്തെ ഫുള്ള് റസ്റ്റ് ഫുള്ളും ഇല്ലല്ലേ ഉം ചെല സമയത്ത് നമുക്ക് അങ്ങനെ തന്നെ ആണ് ഇവര് ഒറങ്ങിയിട്ടില്ലെങ്കി തെന്നെ നമക്കൊർ
സിസ്റ്റ് എനിക്കി തലവേ വേതനെടുക്ക കരക്കൊറങ്ങായിട്ട് ഞാൻ വന്നിട്ട് അവിട്ന്ന് വന്നിട്ട് വീട്ട് ത്ത പൈകവിടെകിടക്ക്ണ്ട് ഞാനവിടെ കിടന്ന് കൊറച്ചേരം നിട്ട് മോൻകാടെ ഇല്ലില്ല മോൻകാടെ കാ കുട്ടിനെ വെച്ചിങ്ങാണ്ട് ഇന്റെ എടുത്ത് കൊറച്ച് നേരടെ ഇര്ത്തി കൊടുത്ത് അങ്ങനെ ഫോണിലക്കും അങ്ങന ഫോൽക്കും പോണ ട്ടി അങ്ങന്
ഇവിടില്ലേ ന്റെ മക്കള് വിചാരിച്ചിക്ക്ണ് ഫോണ് കണ്ടിട്ട് ഫുഡ് കഴിക്കിന്ന് ഏകദേശം എല്ലാ മക്കളും അങ്ങനെ തന്നെ അല്ലേ ഈ ഫോൺ കഴിച്ചിട്ട് ഫുഡ് കഴിക്കിന്ന് ഇവിടെ ഇന്നും പറ്റി റ്റൂല ഫോണ് കൊടുക്കാ വിചാരിക്ക ഫോണ് കൊടുത്തിട്ട് കൊറച്ചൊന്നും വായിലേക്കി കാക്കിയിട്ടുണ്ടെിൽ എത്ര ക്ക് സമാധാനം വിചാരിച്ച് ചിന്നീം കൊടുക്കും ആര് തിന്നാന് കൊടുത്ത് പോവ് ക്കൊത്തി കയ
സത്യാണ് ഫോണ് കൊടുത്തിട്ട് വന്ന ഇപ്പത മരണ വീട്ടിലാണ് പോയി ട്ടി ടെ ഓടിക്കളിക്ക ഞാനെന്ത് ചെയ് ഇതൊന്ന് അടങ്ങി നിക്കട്ടെച്ച് സൗണ്ട് കുറച്ച് കോഡ് കൊടുത്ത്
ആ ഇവിടെ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇ ഫോണുള്ള ആദ്യം കൊറച്ചക്കെ തിന്നിായിരുന്നു ഇപ്പ ഇപ്പൊ തീരെ തീരെ തിന്നാതായിരിക്കണ്
പഴം കൊടുത്തോക്കിയാ നേന്ത്ര പഴം കൊടുത്തു നോക്കിയ
ആഹ നേതത്രപ്പുഴ കൊടുത്തന്നണ്ട് അപ്പോഴും അത് വേഴിച്ച അങ്ങ ഒന്നുംല്ല അത് വെറുതെ പഴുത്ത പഴം നമ്മള് വെറുതെ കൈ കൊടുത്ത്
ആ എന്നാലും മതി നേന്ത്രപ്പാഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഒരുപാട് പൊട്ടാസ്യം മഗ്നീഷ്യം കാര്യങ്ങളൊ ഒക്കെ ഉള്ളത് കുട്ടൾക്ക് നല്ല ആ
ആഹ് ആഹ് ആഹ ഞാന ഇനക്ക
കു നെയ് കുറച്ച് നെയ്യ്ഴു
എടക്ക് ന്നും അതെ ഞൻ വാട്ടിട്ട് നെയയില് വാട്ടിട്ട് കൊടുക്കുകയാണെങ്കില് നല്ല നല്ലതാണ് എക്ക് നല്ലതാണ് പക്ഷെ കഴിക്കൂല
കല്ിക്കൂല്ലേ ഞാൻ അങ്ങനെ വാട്ടീയിട്ട് അങ്ങോട്ട് ഇ ഒത്തിരി പനെ പാ വഴിച്ചിട്ട് അല്ലെങ്കിൽ മുല വിൽ ഒഴിക്കും അല്ലെങ്കിൽ പാൊഴിക്കുംങ്ങട്ട് അങ്ങനെ അടിക്കും അയിക്കൂടി ചെപ്പോ നാസ് പൗഡറും കൂടിയണ് ആഡ് ചെയ്യും
ആണോ ആഹ് ആഹ്
കരായാണോ? എന്നാ മോനെ നോക്കിക്കെ കൊഴപ്പല്ല